ഹലോ കേക്കാന്ണ്ടോ ആഹ് രാവിലെന്താ പരിവാടി ഫുഡൊക്കെ കഴിച്ചാ എന്താരുന്നു രാവിലെ ആഹ് ഞങ്ങൾ കഴിച്ചു
ഓഹ് രാവിലെ ദോശ
ദോശ ദോശക്കെന്താ കറി
ദോശക്ക് ചട്നി
ചട്നി അടിച്ച തേങ്ങാ ചട്നിയോ
ആഹ് ആഹ്
ആഹ് ഇവടെ ചപ്പാത്തിയേരുന്നു സാമ്പാറും
ഓഹ്
അപ്പൊ ഇനി ഉച്ചയ്ക്ക് ഫു ഏഹ് ചോറൊക്കെ ആയിരിക്കുല്ലേ
ആഹ് ഉച്ചക്ക് ചോറ്
ആഹ് ചോറ്നപ്പന്താ വേറെ കറി സ്പെഷ്യല്
ഏഹ് പച്ചക്കറിയ്ണ്ട് മീനുണ്ട്
അത് ശരി എന്ത് മീനാ അവടെ എങ്ങനെയാ മീൻ കറിവെക്ക്യാ
മീന് തേങ്ങ അരക്കാതെ
തേങ്ങ അരക്ക്യാതെ എങ്ങനെ കടുക് പൊട്ടിച്ച് മൊളക് കറിയായിട്ടോ
കട ആഹ് അങ്ങനെ തന്നെ കടകും ഉലുവിം പൊട്ടിച്ച്
ആഹ് ആഹ് ആഹ് ഇവടെ അങ്ങനെ തന്നെ കറി വെയ്ക്കാ ആഹ് എന്റെ വീട്ട്ലൊക്കെ തേങ്ങ അരച്ച് ചാറാക്കി വെക്ക്യും
ഓഹ്
മാങ്ങ്യൊക്കെ ഇട്ടിട്ട്
ആഹ് അപ്പ രസണ്ടാവും മാങ്ങ ഇടുമ്പോ രസണ്ടാവും
ആഹ് ഇവടെ കൊട്പ്പുളിയാ ഇടാ നിൻക്ക് നിൻക്കവടെ കൊട
അല്ല സാദാപുളി കൊടംപുളി ആഹ് ഉം അത് നിങ്ങള് വാങ്ങലാ
അല്ല ഇവടെയിണ്ട് വീട്ടില്ണ്ട് മരുണ്ട് അപ്പൊ ഒണ ക്കും പൊട്ടിച്ചിട്ട്
ഞങ്ങളെ ഇവടെ പൊതുവെ അങ്ങനെ കൊടംപുളി ഉപയോഗിക്കാറില്ല
ഇല്ല്യാല്ലേ സാധാരണ പുളിയാണല്ലേ അങ്ങനെയാണല്ലേ ആഹ് ആഹ് ആഹ് കൊഴപ്പല്ല്യാ അതിട്ട് ഇവടെ കറിവെക്ക്യാ ആഹ് അത് ശരി ആഹ് ആഹ് മീൻകറിക്ക് മാത്രേ ഉപയോഗിക്കോള്ളു ഞങ്ങള്
ആഹ്
ആഹ് മറ്റേ കോൽപ്പുളി വിത്ത് സാമ്പാർ വെക്ക്യുമ്പോഴൊക്കെ എന്തെങ്കിലും ഉം തേങ്ങ വർത്തരച്ച് കറി വെക്ക്യുമ്പോഴക്കെ അതിലൊക്കെ ഉപയോയിക്കും ഏഹ് അല്ലാണ്ട് ഇല്ല അങ്ങനെ ഉം ഇതോ കൊടുമ്പുളിയാവുമ്പോ ഒണക്കും വെയിലത്തിട്ടിട്ട് അല്ലെങ്കി ആ അടുപ്പിന്റെ മോള്ള് കെട്ടി തൂക്കിടും ഉം പൊക കൊള്ളൂലോ അങ്ങനെ ഇട്ട് വെക്ക്യും പിന്നെ അത് കഴിയുമ്പോ ഒ ഒണങ്ങി കഴിയുമ്പോ ഉപ്പും വെള്ച്ചെണ്ണിം കൂടെ അഹ് എന്തോ ഹലോ കേക്കാന്ണ്ടോ ഹലോ ഹലോ ഹലോ ഒന്നും കേക്കാനില്ലല്ലോ? ഹലോ? ഹലോ?